ഹലോ.
ആ എന്തൊക്കുണ്ട് വിശേഷം
നല്ല വിശേഷം എന്താങ്ങളെ വിശേഷം
എന്താണ് നല്ല വിശേഷാണ് സുഖാണ് ഞാൻ നിന്റെ വീട്ടിക്ക് വന്നിക്കിപ്പം
ഏ അവിടെ അവിടെ ആരൊക്കെ ഉള്ളേ
ഇവിടെ ഉമ്മ ഉണ്ട് ഉപ്പണ്ട് രണ്ട് അനിയത്തിയിണ്ട് രണ്ട് അനിയന്മാരുണ്ട് എല്ലാരുപ്പം ഇന്ന് ലീവിന് വെരും എല്ലാരും പാടെപ്പ മുഹറം ലീവല്ലേ ആ മദ്രസയിലെ മുഹറം ബത്തിന്റെ ലീവ് കിട്ടിയപ്പന്നൊക്കെ അങ്ങോട്ട് വെരിയാണ്
ആ അപ്പൊ സ്കൂളില്ലേ
ആ സ്കൂൾക്ക് ഇവിടുന്ന് പോവാൻ പറ്റു
ആ നിങ്ങൾക്ക് സുഖണല്ലേ
ർത്ത് ഒരാളെ ഷൊർണൂറാണ് രണ്ടാള്‌ സ്കൂൾ ബസ് ഞങ്ങള് വീടിന്റെമരത്ത് വെരു ഇവിടെ അവിടുന്ന് ഇ എന്റെ വീട്ടിൽന്നാണ് ഞാൻ നടന്ന് കൊണ്ടാക്കും വേണം നടന്ന് കൊണ്ട് വെരും വേണം ഇവിടുന്ന് ബസ്സിൽ ഇവിടുന്ന്ന്നെ കയറ്റിവിടക്ക് ഇവിടെ സൗകര്യ ആ അപ്പൊക്ക് സ്കൂളിന്റെ കാര്യത്തി ബുദ്ധിമുട്ടില്ല മാത്രം മദ്രസക്ക് ലീവ് ഉണ്ടെങ്കിൽ പോരാ
ഉം ഞങ്ങക്ക് നല്ല ബുദ്ധിമുട്ടാണ് എന്റെ വീടെ എന്റെ വീട് കൊറച്ച് ദൂരെയാണ് എന്റെ വീട് കൊറച്ച് ദൂരെയാണ് അറിയ ഞങ്ങക്ക് ഇങ്ങനെ ഈ ചെറിയ ലീവിനൊന്നും പോയാ പറ്റൂല്ല
പറ്റൂലല്ലേ അപ്പൊ നിങ്ങള് എത്ര ദൂരം ഉണ്ടാവും അപ്പൊ
ഏ രണ്ട് ബസ് കയറിയൊക്കെ പോണം ഞങ്ങക്ക് ഇന്റെയെ കെട്ടിച്ച വീടിന്റെ അവിടെന്ന് അങ്ങോട്ട്
അതെ
ഓട്ടോറിക്ഷയ്ക്ക് എത്ര രൂപയാണ് ഓട്ടോറിക്ഷക്ക് മിനിമം ചാർജ് അല്ല ഓട്ടോറിക്ഷയ്ക്ക് പോവാണെങ്കിൽ മുന്നൂറ്റി എമ്പത് നന്നൂറിന് അടുത്ത് ആവും ഞാൻ കുറയായി ഓട്ടോക്ഷ പോയിട്ട് അധികം ഞങ്ങള് ബസിലാ പോവാല്
ബസ്സിനാ പോവലില്ലേ മുന്നൂറ്റി എമ്പത് നാനൂറുപ്പോളം വരൂല്ലേ അപ്പൊ ലീവ് നോക്കിട്ട് വേണം പോവാന്
പോവാന്
പിന്നെ ആ ബുദ്ധിമുട്ടില്ല വ്യാഴാഴ്ച വന്നാലും ബസ്സിന് വരിണെച്ചാൽ പത്ത്റുപേ പതിനഞ്ചുറുപേ ആവുള്ളു
ആ
അവിടുന്ന് കയറി പക്ഷെ ഒരു ദിവസത്തില് ഒരു നേരത്തെ ബസ് ഉള്ളൂ ഇട്ടഇങ്ങോട്ട് പത്തരബസിന് വരാൻ പറ്റുള്ളൂ പിന്നെ പിറ്റേ ദിവസം പത്തരബസിന് അങ്ങോട്ട് പോകൻ പറ്റുള്ളൂ വേറെ ബസ്സില്ലാന്ന് മാത്രം അത് കാരക്കാട് ജീവിതല്ലേ
ആ
ഈ ഒരു ബസ് മാത്രേ ഉള്ളൂ അപ്പൊ ആ ടൈം നോക്കിട്ട് ഇറങ്ങണം ഇപ്പ അതേപോലെ പത്ത് മണി അവിടുന്ന് ഇറങ്ങണം പത്തേകാല് ബസ് വെരും പത്തരാവുമ്പോ ഇവിടെ എത്തും ചെയ്യും അത്ര ടൈമു മതി സുഖമാണ് അതൊണ്ട്
ആതന്നെ
ആ അങ്ങക്ക് അല്ലേ ബുദ്ധിമുട്ടല്ലേ കുട്ടികളൊക്കെ സ്കൂളി പോയാ
ഇപ്പൊ ഇങ്ങനെ ചെറിയില്ല ഇനി ഓണത്തിനേ ഉള്ളൂ പറ്റ്
ആ ഞാൻ അപ്പൊ കുട്ടികളൊക്കെ സ്കൂൾക്ക് പറഞ്ഞയിച്ച അതിനുശേഷണ് ഞാനിപ്പോ പോന്നത്
ആ ഇന്നാണെങ്കി ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇന്നാണെങ്കി സ്കൂളിൽ ഒരു മീറ്റിങ്ങും ഉണ്ട്
ആ വീട്ടി എപ്പഴാ പൊന്നേ രണ്ടുമണിക്ക
ഇപ്പൊ അങ്ങനെ കൊറേ സമയം അവിടെ പോന്ന് കഴിയും
ആ അപ്പൊ ഒഴിവുണ്ടാവില്ല
ഇന്ന്ല്ലാ ഇന്ന് ഫുള്ള് ഉം തീരെ ഒഴിവില്ല അപ്പൊ മാക്സിമം ആ ഇപ്പോ ഒഴവ കിട്ടിയപ്പോ ഞാൻ വിളിച്ചതാണങ്കിൽ
ആഹ ഞാൻ ചാടിക്കായ കൂടി നക്കിണില്ല വീട്ടത്തെ പ പണികൾ നോക്കിയല്ലടെ ചായ കുടി ചയ പോല ഇന്ന കുടിച്ചിട്ടില്ല ഈ നേരം വരി അങ്ങനെ പോന്നക്കളെ പണിയ കുളിച്ചിട്ട് പോന്നു ബാക്കി ഉമ്മ കറിയക്കാരൊക്കെ ഉമ്മ വെക്കണണ്ട് മീ നന്നാക്കിയ കറിവക്കാനൊക്കെ ഉമ്മ ചെയ്യണണ്ട് അല്ലെ ഈ ബസ് പോന്ന വേറെ ബസ് കിട്ടൂല ഇവിടെന്നാ നല്ല രസ പുഴയുണ്ട് ഇപ്പറത്തെ കൂടെ പോയാ നമ്മളെ വെള്ളം കെട്ടും മഴ പെയ്താൽ വെള്ളം നിറഞ്ഞാലൊക്കെ ആളുകളൊക്കെ നമുക്ക് ഇങ്ങട്ട് കാണാൻ ആൾക്കാരൊക്കെ വരും ടൂറിസ്റ്റ് പ്ലേസ് കാര്യ ഇല്ലാണ്ട ആൾക്കാര് വര അത്രക്ക് വെള്ളം വരും
ഏ അല്ലെങ്ങക്ക് അല്ലെങ്ങക്ക് പ്രശ്ന വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്ന ഉണ്ടാവോ അങ്ങനെ ആയല്
ഇല്ലല്ല വെള്ളപ്പൊക്കത്തിന് ല്ലൊന്നും വന്നിട്ടില്ല എന്നാൽ താഴെ വരക്കെ വെള്ളം പാടങ്ങളൊക്കെ ഞങ്ങടെ താഴെ ഭാഗത്ത് വെള്ളം നെറഞ്ഞു നിക്കെക്കെണ്ടാവും അപ്പൊ ആൾക്കാരൊക്കെ ജനങ്ങളോട് എല്ലായിടത്തന്നും ജനങ്ങൾ ഇങ്ങട്ട് കാണാൻ വരും നല്ല രസള്ള സ്ഥലമാണ് പക്ഷെ ആദ്യൊന്ന്ബടെ ഒരു കുന്ന് ഒന്നായിട്ടുള്ള സ്ഥലങ്ങളന്നത് ഒരു എടവഴി പോലെ ഒരു വഴി ഒരാൾക്ക് നടക്കാള്ള വഴിയെക്കെണ്ടായിരുന്നുള്ളു
ആ
അങ്ങനത്തെ സ്ഥലത്തായിരുന്നുവിടെ ഇപ്പൊക്കെ വെട്ടി ജ് ഒക്കെ റോഡായി ഇപ്പ മെയിൻ റോഡ് കാര്യല്ലാടെ വ വണ്ടികളൊക്കെ പോ ബസ്സുകളൊന്നും ഓടില്ലാട്ടാ അല്ലാത്ത വണ്ടികളൊക്കെ പോവും അങ്ങനെയണ് ങ്ങളെ കുട്ട്യളക്കുസ്കൂള് പോയില്ലേ
ആ പോയിക്കണേ
ആ
പിന്നെന്നിട്ട്
എന്താ സുഖം കൊഴപ്പൊന്നുല്ല സ്പെഷ്യലിന്നിബ്ടെ എന്താണവാ ഞാൻ അവിടെ പുട്ടുംപപ്പട ക്കെ വേഗണ്ടാക്കിയത്
ആ
പോരാൻ വേണ്ടിട്ട് ഇവിടെപ്പ ഇന്യെന്താന്ന് ഞാൻ നോക്കിട്ടില്ല വന്ന് കേറിയെ
ഉം പിന്നെങ്ങള് ഗ്യാസടുപ്പിലാണ്ടാക്കല് എല്ലാതും
ആ ഞങ്ങളോടെവിടെ ഗ്യാസ്ണ്ട് ആദ്യം നങ്ങക്ക് ഗ്യാസണ്ടായിരുന്നില്ലവിടെ ഓ പിന്നെ കൊറെ കാലേയിട്ട് ഗ്യാസ് വേടിച്ചിണ്ട് ഗ്യാസുംമേലെ പെരുമാറ്ക ഇപ്പൊ നല്ല വെല കൂടിക്കല്ലേ ഗ്യാസിന്
ആ ഗ്യാസിന് നല്ല വെലന്നെ
ആയിരത്തിന്റെ അടുത്ത ഇനി അയിന്റെ മേലെ കൂടും പറയ്ണ്ട് ആ കിട്ടാല നാല്പത്തഞ്ചു ദിവസ ആ ആവണം ഒന്ന് കഴിഞ്ഞ ഒന്ന് ബുക്ക് ചെയ്യാന നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ ഗ്യാസ് കിട്ടായിട്ട് ഇങ്ങട്ട് കൊറേ അടുപ്പമാരൊക്കെ കൊറേ പണിയെടുത്തിന്നത്
ആയികിട്ടൂല്ലേ
ആ ആദ്യംന്ന്ഞമ്മക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയിന്നില്ല പിന്നൊരു ചായ വച്ചാൻ പോലും നമ്മള് തീയ്ലടുപ്പ് കൂട്ടിയിര്ന്ന് പക്ഷെ ഇപ്പമ്മക്ക് ഗ്യാസ് ല്ല പറഞ്ഞോ വെളിച്ചൊന്നും ഇല്ലാത്ത പോലെ നക്ക് ഗ്യാസിന്റെ അവസ്ഥ അയിലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല
ഒന്നും ഇല്ല ഞങ്ങള് ചോറ് അല്ലേ ചോറൊക്കെ ഞങ്ങ അടുപ്പത്തണ്ടക്കാ അപ്പ ചൂടലക്കെപ്പ തന്നെയാണ് അടപ്പത്ത് പിന്നെ ഉപ്പേരി എന്തെലും ചെലപ്പോക്കും അല്ലെങ്കിൽ മീൻ പൊരിക്കാൻ അങ്ങനെക്കെള്ളു അല്ലാത്ത കറിയൊക്കെ അടുപ്പത്തന്നെണ്ടാക്ക
ആ ശരി ഞങ്ങളോട് ചോറ് മാത്രം അടുപ്പത്ത് വെക്കുളൂ ഞങ്ങള് ആ ചോറ് മാത്രം അടുപ്പത്തുക്കു വാക്കിയക്കഗ്യാസുമേലയ ഞാളോട് ന്താച്ചിട്ടാ പതിനൊന്നര പന്ത്രണ്ട് മണി ആവുംമ്പേതിന് ചോറു വേണം അപ്പത്തനും ആ ടൈംമോണ്ട് ഇപ്പറഗ്യാസ്മേ ചെയ്യണം പ്പറേഷനേരി വെക്കനൊണ്ട് വേഗം വേവും ചാറ് മീൻ പൊരിച്ചതൊക്കെ അപ്പ അതിപ്പൊ ചെയ്യലൊടങ്ങി ഗ്യാസ് കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ
ഗ്യാ അഞ്ചിസൊക്കെ പോവള്ളേ
പിന്നെ അതേപോലെ ഇവിടെ ഞങ്ങക്ക് ആ ഞങ്ങളടെ വീട് ഒരു പാടത്താണ് അപ്പൊ ഇങ്ങോട്ട്
മുപത്തഞ്ചു ദിവസപ്പൊ ഇപ്രാവശ്യം പോയിക്കണത്
പ്രാവശ്യം പോയിക്കണത് അപ്പൊ ഗ്യാസിനൊക്കെ ബുക്ക് ചെയ്താണ്ട് വിളിച്ചാല് ഓർക്ക് ഇങ്ങോട്ട് വരാൻ തന്നെ മടിയാണ് കുറ്റിയായിറ്റ്
ല്ലെ ഉ വിരുന്നാ വിരുന്ന് പോവാനൊന്നും പറ്റിയിട്ടില്ലല്ലേ വിരുന്ന് പോകാനൊന്നും അപ്പൊ പറ്റൂലല്ലേ ഒഴുവിൽ
ആ ഞാന് എന്റെ വീട്ടക്ക് പെരുന്നാക്ക് ക്ക് പെരുന്നാക്ക് ഞങ്ങള് വീട്ടിലെത്തിട്ടില്ല പെരുന്നാൾക്ക് ഞങ്ങൾ വേറെഴിക്ക് പോയി
അ ശരി പെരുന്നാ പെരുന്നാക്കെ വിരുന്ന് പോയിട്ടില്ലേ
പെരുന്നാക്ക് ടൂർ പോയാണ്ട് അങ്ങന പോയിപ്പോ സമയം കിട്ടയില്ല
അ ശരി പിന്നെന്താ
പിന്നെ എന്താ കൊഴപ്പൊന്നുല്ലാ
കുട്ടികൾക്കന്ന
ഏ ഇല്ലല്ല കൊഴപ്പൊന്നുല്ലാ ഇപ്പൊ ഞങ്ങളവിടെ ഇപ്പ ഗ്യാസ് കഴിഞ്ഞിക്കേനു എന്നിട്ട് ഇല്ലേ ഞാൻ അതല്ലേ പറഞ്ഞെ ഞങ്ങക്കെ വീട്ടിക്കി വജ്ജില്ല അപ്പൊ ഇങ്ങോട്ട് കൊടുന്നരാ മടിയാണേ
ല്ലേ അപ്പ നിങ്ങൾ പോയിട്ട മേടിക്ക
ഓ ഓര് പറയും ആ കൊറച്ച ഇവിടെ അടുത്തുകൂടെ വരുയാണെങ്കി ൽ പറയും ഞങ്ങ ഇവിടെ ഉണ്ട് നിങ്ങള് ഇങ്ങട് വന്നാല് കുറ്റിയായിട്ട് പോകാ പറയും
അവിടെ കൊണ്ടൊരാൻ ആരെങ്കിലും ഉണ്ടപ്പൊ
ആ കൊണ്ടരാൻ എന്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടെങ്കിൽ കൊണ്ടോരും അല്ലെങ്കിൽ ഈ അവിടെ പിന്നെ ഒരു കുറേ നിർബന്ധിച്ചും പോലും ഇങ്ങോട്ട് എത്തിച്ചേരും
ഉ നിങ്ങക്ക് മാ
ഞമ്മളിങ്ങനെ കൊറേ വിളിക്കണം
മാങ്ങൊക്കെണ്ടോ
ഇല്ലേ മാങ്ങ
ഇല്ലല്ലേ ചക്ക മാങ്ങടക്കെ കാലല്ല ഇപ്പ ഇവിടെ മാങ്ങ നിറയ ഞങ്ങളുടെ മുറ്റത്ത് ഇവിടെ എന്റെ വീട്ടിലുണ്ട്ട്ടോ മുറ്റം കാണാത്തെ മാങ്ങേക്കാരം അത് പെറുക്കണം മൂന്ന് കൊട്ട മൂന്ന് മക്കളും പെറുക്കണം രാവിലെ ണീറ്റിട്ട് രാവിലെ ഇമ്മക്ക് പണി പഴുത്താ നല്ല രസാ നല്ല മാങ്ങാ നിങ്ങക്ക് മങ്ങേക്കെ കിട്ടുവോ ക ബുദ്ധിമുട്ടാണല്ലേ അപ്പൊ
ട്ടാണ് ഇവിടെ മാങ്ങന്നല്ല ചക്കണ്ട് ഇങ്ങ ഇപ്പോ എല്ലാരും കോട് കൂടിട്ട് നല്ല രസെക്കാറാലെ
ന്ത്
എല്ലാരും പാടെ ണ്ടാവുമ്മളെ നല്ല രസായികാരല്ലേന്ന് പറയാം
അ
എല്ലാരും പാടെ ഉണ്ടാവമ്പോ നല്ല രസേക്കാറല്ലേന്ന് പറയാ നിങ്ങള എല്ലാരും പാടണ്ടാവും
ആഹ് ഇന്ന് ഇന്ന് ഇവിടെ എത്ര ആൾണ്ടാവച്ചിട്ടാ ഇന്ന് ഇവിടെ ഞാനൻ ഇന്റെ മൂന്ന് മക്കള ഉണ്ടാവും അനിയത്തിയാള് രണ്ടാൾ ഉണ്ടാവും അവര് ഇരുണ്ട കുട്ടികൾ ഉണ്ടാവും അനിയന്മാരുണ്ടാവും ഇപ്പി ഇമ്മുണ്ടാവും അനിയന്റെ പെണ്ണ് പ്രസവിച്ച കടക്കാ അപ്പൊ ഓള് മാത്രം കുറവുണ്ട് ഉ എല്ലാരുംപാട്ണ്ടെങ്ക പാ വരി ഇക്ക വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞെിൽ ഒരു ഹാളിലാ ചൊക്ക ഹാളിലാ കിടക്കുക റൂമുകളിൽ ഒന്നും പോയി കടക്കൂല എപ്പ ഇമ്മീ മക്കളും കുട്ടികളും വ ഒക്കെ ഒരു തൈര് ഒരു കാൽചോടി
ആഹ രസല്ലേ
ഉം നല്ല രസം അവിടെ വന്നാല് പണി ഉണ്ടാവൂ കേട്ടോ ഇതിനനുസരിച്ച് പണിണ്ടാവും മൂന്ന് മണിക്കൊക്കെ ചോറക്കൊക്കെ ചെയ്യാ ചിലപ്പോ
ആ
ടും എന്തേുംന്നെക്ക്തില്ല ആൾക്കാര് കൂടി എല്ലാവുംകൂട ഉണ്ടാക്കും ചെയ്യ അതിനുസരി പണി പാത്രം മാറാനും ഉണ്ടാവും
ആഹ
ഉതാാരക്ക അവിടെന്ന് ഒഴിവാണ ഒരു മൂന്ന് മണിക്കുമ്പോ ചോറിക്കണുന്ന നേരം പറഞ്ഞമ്മ
ആഹ ആ എല്ലാരുംണ്ടാവുമല്ലേ പിന്നെ വേറെന്താ വേറെന്താ കൊഴപ്പൊന്നുമല്ല
വ നിന്ന് വരുമ്പോ തിന്നാനിപ്പം നൂല് ബിസ്ക്കറ്റ് ഒക്കെ മേടിച്ചു പോന്നതാ ഡയറി മിൽക്കും ഒക്കെനെപാട്ടൊക്കെ ഒക്കെ വന്നക്കലേ അപ്പൊ ഇനി ഫ്രീ ആയിട്ട് ഇരിക്കല്ലേ അപ്പൊ എന്തേലും കങ്ങനെ തിന്നിട്ടി ഇരിക്കണ്ടേ
ആ പിന്നെ എന്റെ ഹസ്ബൻഡ് വരുണ്ടോ ഞാന് ഞാന വിളിക്കട്ട കേട്ടോ ഒത്തിരി കുറച്ചൊരു ബസി തീണ്ടൻ വിളിക്കാട്ടോ അ കൊറച്ച വിളിച്ചിട്ടോ ആഹ ആയിക്കോട്ടെ
കുറച്ചേണ്ടന്നാ വിള
ആഹ ആയിക്കോട്ടെ ശരി ശരി ആഹ ആയിക്കോട്ടെ ശെരി